ഹലോ
കേക്കോ
ഓ കേൾക്കുന്നുണ്ട് ങ്ങൾക്ക് കേൾക്ക്ന്നില്ലേ
ആഹ് ണ്ട് കേക്ക്ണ്ട് കേക്ക്ണ്ട്
ക്കെന് വിശേഷം
എന്താ നല്ല വിശേഷം എന്താ പര് വാടി.
ആണോ വെർതെങ്ങനെ ചുമ്മാ ഇരിക്കുവാ അല്ലാപ്- പ്പതെന്താ പരിപാടി അങ്ങാനാ ങ്ങക്കൊ
ഞാന് പരിപാടി ഉണ്ടോ ച്ചാ ഇണ്ട് എന്നാ ഇല്ലാച്ചാ ഇല്ലാ. ർക്ക് ഞാൻ ക്രോഷേ ചെയ്യല്ണ്ട് അപ്പൊ ഇപ്പൊ അയ്ന്റെ പണീലാ ചെർതായിട്ട്
ഓ ഓ അയ്ശരി എപ്പഴാ ഫുൾ ടൈമിലും അങ്ങനെ ആണോ
അല്ലല്ല എപ്പളേലൊക്കെ ഫ്രീ വ് കുട്ടികളൊന്നും ഇല്ലാത്ത സമയത്ത് അതായത് താത്താന്റെ മക്കളോ അല്ലെങ്കി ആരും ഇല്ലാ സമയത്തൊക്കെ ചെയ്യുള്ളൂ അല്ലങ്കി ഓലോടത്തൊന്നൊക്കെ ചെയ്താലേ ഓൽക്കത് വലിച്ച് രണ്ടേരും അല്ലാ കാക്കണ്ടി വരും
അതെലേ അയ്ശരി ഇപ്പൊന്താ കാലാവസ്ഥൊക്കെ നല്ല മഴയിണ്ടാ
ഇപ്പൊ അപ്പൊ തൊടങ്ങി
ഇപ്പ തുടങ്ങില്ലേ നല്ല മഴയ ഇവിടൊക്കെ
ഇന്ന് രാവിലൊക്കെ രാവിലെ തുടങ്ങിയതാ എടക്കും നിന്നിനു ഇപ്പപിന്ന പിന്നേം തുടങ്ങണ്ട്
അതെല്ലേ ഇവിടെ രാവിലെ ഉണ്ടായിരി നോ അത് പിന്നെ ഒരു ഉച്ചക്ക് ആഴപ്പം പിന്നെ നിന്നാരുന്നു അതാ ഐറ്റിയെന്നും വല്ലോം തുടങ്ങി ഇപ്പ നല്ല നല്ല മഴ പെയ്യുന്നുണ്ട്
ആ നിങ്ങള് എവിടെ ട്രിവാൻഡ്രിലാ ലാഗ്വേജ് കേട്ടിട്ട്
നില്ലല്ലല്ല അല്ല പിന്നെ നിങ്ങള് എന്താ വീട്ടില് ചെടികളൊക്കെണ്ടാ
ഇല്ലേ ഇവിടെ ചെടികളൊന്ന് വെച്ചിറ്റ് കാര്യയില്ല ഒക്കെ രണ്ടുസം
അതെന്താ അങ്ങനെ
അത് കുട്ടികള് ഉള്ളോണ്ട് തന്നെ ഇവിടെ ആണെങ്കില് കെട്ടിച്ചോട്ത്താണെങ്കി പിന്നേം ആ കുട്ടി കെട്ടി ച്ചോട്ത്താണെങ്കി പിന്നേം കുറച്ച് നിക്കും അവിടെ യാതുവരെ അങ്ങത്തെ എമ്മ ക്ക് നിന്നിട്ടില്ല
ആണ്ല്ലെ വീട്ടില് ആരാ ചെടിയുണ്ടാക്കുന്ന ആള്
ഇവിടെ മെയിനായിറ്റ് എൻക്കാണ് ഇഷ്ടം പക്ഷെ ഇവിടെ വെക്കാൻ എനിക്ക് പേടിയാ
അതെല്ലേ കുട്ടി
ഉം കുട്ടികള് ഉള്ളോണ്ട് ഓല് ഒന്ന് പൊറത്തിറങ്ങി കളിച്ചുമ്പോത്ത്ന് ഇതെന്താ അതെന്താ ചോയിച്ച് ഒക്കെ എടുത്ത് പറിച്ച് കിട്ടുന്ന് അയിന്റെ വേര്
ങ്ങലാണോ ചെടികളൊക്കെ
ഞാന് അല്ല കടേന്നു വാങ്ങല് നിങ്ങളിങ്ങനെ കാണാണെങ്കില് ആരുടെക്ക് ചോദിക്കും അവിടന്ന് പൊയികണ്ട് ചോയിച്ചെടു പോരും എൻക്കിഷ്ടപ്പെട്ട
ഏ പൂ പൂവിടുന്ന ചെടി പൂവിടുന്ന ചെടി ആണോ
അങ്ങനെ അങ്ങ്ണ
അങ്ങനെ ഒന്നും ഇല്ലല്ലേ ഇഷ്ട്ടള്ളത് ഇഷ്ടുള്ളത് ഏതാണോ അത് കണ്ടാണ്ട് എടുക്കാല്ലേ ഉം ഇപ്പ അയിന് പൂ വിടുന്ന ചെടിയൊക്കെ കൊറവാ തോന്നുന്നുല്ലേ ഇപ്പൊ നല്ല ഈലി ഈല എലാ അതെ ഏലകമ്മല് നല്ല ശേ അതെല്ലെ അയ് ശരിയാ അത് തന്നെ കാണുമ്പോ മനസ്സിന് നല്ലൊരു സന്തോഷമാണ് അല്ലല്ലേ
അതെ ഒരു ആ പച്ചങ്ങനെ തൂങ്ങിക്കാണമ്പോ
അതെ അതെ അതെ അതെ ഇപ്പ അതിനൊന്നാമത് മയയോ കായോണ്ടേ മഴ ആയതോണ്ട് ഇപ്പൊ ചെടികളൊന്നും നോക്കാൻ വയ്യാ
ആ അത് വേറെ
കുഷി ഒക്കെ ഉണ്ടോ വീട്ടില്
ഇല്ലല്ല ഇവിടെ അങ്ങനത്തെ അങ്ങനെ ഞമക്ക് അങ്ങല് ഒരു ഇൻട്രസ്റ്റ് ഇല്ല ആർക്കും
ഇല്ലല്ലേ കൃഷി കൃഷിയൊന്നും ഇല്ല ലെ ചെറ് മോളക് അങ്ങൻത്തെ ചെറ്ചെറിയ സംഭവങ്ങളൊന്നും ചെയ്യില്ല
ഒന്നും ഇല്ലാ വെച്ചാ ചീരാപ്പർങ്കി ഒക്കെ ഇണ്ടന്ന് വാഴണ്ട് വീട്ട്ല് ങ്ങ്ണ്ട് അല്ലാണ്ട് പിന്നെ ചെടിയള് കൊറേ മുമ്പ് ഞാന് മക്കളൊക്കെ ഇവരൊക്കെ ചെറിയ അനിയത്യാളൊക്കെ ഇണ്ടായന് മുമ്പ് കൊറേ വെച്ച് അത് പ്പൊ രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ പ്പവടണ്ട് ഞാൻ കൊറേ നെര്ത്തി വെച്ചിനി
കാന്താരിയൊക്കെ ഇപ്പൊ തോനണ്ടോ
ഈ മറ്റേ നമ്പ്യാർ വട്ടം പർഞ്ഞ സംഭവം ഉണ്ടല്ലോ അത്പ്പ എല്ലോട്ത്തും കോമണായിട്ട് ഇണ്ടാവ്ണ ഒരു ചെടിയാണ് പ്പൊ ആദ്യൊക്കെ റയാറായി
പ്പ ഇപ്പ അഴിന് നല്ല പൂവ്ട്ണ ടൈമാണല്ലോ അപ്പം മ മഴ ആയോണ്ട് സ്മെല്ല് അധികം ഇല്ലാ തോന്ന്ണ്ട്
അഴിന് സ്മെ അയിന് സ്മെല്ല്ല്ലല്ലോ അയ്ന്
നമ്പ്യാർ ഇങ്ങളവ്ടെ നമ്പ്യാർവട്ടം എന്താ ക്കി അർഞ്ഞൂട ആ ചെറിയ കട്ടില്ലാത്ത പൂവാണൊങ്ങള് പറയുന്നേ
അതന്നെ ആ സ്മെല്ലുണ്ടോ
ആ അഹ് ഞങ്ങളെ അത് ഞങ്ങളവടെ നിത്യകല്യാണി ന്നാ പറയാ
ആ അത് വേറെല്ലേ
ഞങ്ങളവടെ അതാ പറയുന്നെ ഞങ്ങൾ നമ്പ്യാർവട്ടന്ന് പറയുന്നെ ഈ നല്ല കട്ടിള്ള ആ വൈറ്റ് പൂവ്ണ്ടല്ലോ റോസിന്റെ മാതിരി നല്ല സ്മെല്ലടിക്കുന്നേ ആ അഴി അയിന് നമ്പ്യാർ വട്ടം ന്നാ ഞങ്ങള് പറയല്
ആ അതന്നെ അതന്നെ ഇവടെള്ളത് അയ്ന് പക്ഷേ അയ്ന് സ്മെല്ല് ഇല്ലല്ലോ
ഓ നല്ല സ്മെല്ലാണ് അയിന്
ഏ അത് എത്
ഇല്ല ഞങ്ങള അവടള്ളെ ഞങ്ങളെ അവടള്ളെ നമ്പിയാർവട്ടം അങ്ങനെയാണ് വെള്ള വൈറ്റ് കളറ്ള്ള നല്ല ക ട്ടിള്ള പൂവാണ് ആ നല്ല കാട് കൂടിയോണ്ട് എടുക്ക്‌ന്ന ഒരു ചെറിയ ഒരു ത്തിരിയെചു വല്യ വല്യ
അതെ ആ കണ്ട രസാണ് ആ അങ്ങനെ ചെത്തി കൊടുത്ത എടക്ക് നല്ല നീറ്റായി നിക്കും ചെയ്യും
അതന്നെ അതന്നെ അതന്നെ അ ഞങ്ങള ഞങ്ങളെ നമ്പിയാർ വട്ടം നല്ല സ്മെല്ലാണല്ലത്
പക്ഷെ നമ്മക്ക്‌ങ്ങ ചെറിയ പൂവായിട്ടാണോ അതെന്താ അറിയില്ല ഞങ്ങൾത് ചെറ്യേ പൂവാണ്
താണ്ടോ ആയിരിക്കും അവ് ഓരോന്ന് ചെറിയ പൂവുണ്ടായി ഒര് ഒത്തിരി വൽപ്പള്ളാണ് നല്ല വൽപ്പള്ളതുണ്ട് ഈ ചെറിയ പൂവൊന്നും അധികം വല്ല്യ കട്ടിണ്ടോ
ഇല്ല കട്ടിയൊന്നുല്ല
ഇല്ല ലെ
ഇല്ലല്ലെ ശെ ഒരു നൈസ് സാധനം ഉം ഇങ്ങളെ വീട്ടില് എങ്ങനെ ഇങ്ങള് നോക്ക്ണാണോ
അല്ലല്ല ഇവട ഉമ്മ നോക്കുന്ന മ്മ ചെടിയൊക്കെ നല്ലോ നോക്കും ചെടി അതേമാതിരി ഒത്തിരി ചെറിയ ചെറിയ കൃഷികളൊക്കെ ചെറിയ കൃഷികളന്ന് പറയുന്ന മ്മളെ വീട്ടിലന്നെ തക്കാളി പച്ചമുളക് വഴുതന പയറ് ഹങ്ങനെ നോക്കാ
അങ്ങനെ ഇൻട്രറസ്റ്റ് ഇണ്ടാവണം ഒന്നാമത് ഉമ്മാക്ക് ആദ്യ ഭയങ്കര ഇഷ്ടേനി അങ്ങനെക്കെ ചെയ്തത് പക്ഷെ ച്ചാല് ഇപ്പൊ മക്കള് ഈ ഇന്റെ ഞാൻ ഇണ്ടായ വരെ ഞങ്ങളൊന്നും അങ്ങനെ പിത്തന കാട്ടൂലേനി പക്ഷേ ഇപ്പത്തെ ഈ ന്റ അയി ഓളെ അടീക്കുള്ളോലൊക്കെ ഭയങ്കര പിത്തനളാ
ആ അതാണ് അതാണ് മക്കള് ണ്ടായ ഈ ചെടികളൊന്നും നടക്കില്ല അപ്പൊ വീട്ടില് മ്മ അതേമാതിരി മക്കള് ഒന്ന് ഇണ്ടായിട്ട് ചെടിയിൽള്ള പൂക്കളൊക്കെ ചെറ് ചെറീയ പൂക്കളൊക്കെ ങ്ങനെ പറി ചെടിന്റോരോ കമ്പ് ഇങ്ങനെ പൊട്ടിക്ക അതി അതൊന്നു ഇപ്പം നട്ക്കൂല മക്കൾള്ള വീട്ടിലന്നും
നടക്കൂല ഒരു ഒരു എന്താ പറയാ ഓലൊക്കെ ഇപ്പോ ഇനി കുറച്ച് വലുതാവട്ട ട്ടേ അറ്ണ്ടണം
ആഹ് അതന്നെ അതന്നെ ഒരു ഓ ഒരു വൈുതായാലേ പിന്നെ നടക്കുള്ളൂ പിന്നെ മക്കളോ മക്കളൊക്കെ ഉണ്ടോ
ഇല്ല ഞാന് കല്യാണം ഇഴത്തു കഴിഞ്ഞട്ടുള്ളൂ പ്രഗ്നന്റ് ആണ്
ഓ ശെ ആയി ശരി എത്ര മാസായി
ഇപ്പൊ ആറ് മാസ
ആഹ് ശെരി ഫുഡൊക്കെ കഴിച്ചാ
ആഹ് ഫുഡ്ൊക്കെ കഴച്ച് ആഹ് ഫുഡൊക്ക കഴിച്ചിട്ട് നമക്ക് ഇര്ക്കുള്ളൂ ക്രോഷൻന്റെ സാധൻ നമുക്ക് ഇത് ഭയങ്കര ഇൻട്രസ്റ്റ് അത് ഈ ഒരു സമയത്ത് ആയതുകൊണ്ടാണോ അല്ല ഇട്രസ്റ്റ് ന്നുകടി കുറച്ച് കൂടിയ മാര്യൊക്കെ ഉണ്ട്
ആഹ്
അപ്പൊ ബേബിക്ക് വേണ്ട എന്തേലും ഉണ്ടാക്കണം അങ്ങനെയൊക്കെ ഉള്ളതില് ഇങ്ങനെ നിക്കേണ്
ഓ ഐശ്ശര്യ നല്ലതാണല്ലേ ഏതായാലും വെറുതെങ്ങനെ നൽക്കുവല്ലേ ഉം ഉം ഉം ഉം ഫ്രീ ആവുമ്പോ അങ്ങനെ ഓ അയ്ശെരി എന്നാലും ആവിടെ വീട്ട് കുത്തി ത്ലേ വെർതെക്കുത്തിരിക്കുമ്പോ എന്തെഒന്ന്ങ്കിലൊക്കെ ചെയ്യാലോ
അതന്നെ അത് പിന്നെ അടിക്കൂടെ ബുക്ക് വായിക്കലോ അങ്ങനെ എന്തേങ്കിലുംക്കെ ഉണ്ടെങ്കില് അങ്ങനെയൊക്കെ അങ്ങനെ അങ്ങനെ സമയം പോക്കും വെറുതെ ഇരികണ്ടല്ലോക്കണ്ടല്ലൊ
ഇപ്പൊ എന്താ ഫുഡൊക്കെ കഴിക്കാൻ പറ്റുന്നുണ്ടോ
ആഹ് ഇപ്പൊ കൊഴപ്പല്ല ഇത്വരെ ഒരു അഞ്ചു മാസൊക്കെ വേണോ വേണ്ടേ എന്നുള്ള രീതിലേന് കഴിച്ചീനതൊക്കെ
വോമിറ്റിംഗ് ഒക്കെ നിന്നോ
അതൊക്കെ നിന്നു ഇപ്പൊ ഒരുകൊ കുഴപ്പല്ലേ അപ്പൊ പിന്നെ തിന്നാനൊന്നും കുഴപ്പല്ല ഇപ്പള്ള പ്രശ്ന ന നടുവേദനാ പുറം വേദന കാല് വേദന അതൊക്കെയാണ് ഇപ്പൊ
അതെ ഇനി അങ്ങോട്ടേക്ക് അഹ് ഒത്തിരി ഉണ്ടാവല്ലോ ആഹ് അതായിരിക്കും എനിക്ക് ഒരാള് എനിക്ക് മൂന്ന് വയസ്സായ ഒരു കുട്ടിണ്ട് ഇപ്പം മൂന്ന് വയസായിട്ടില്ല ആവാറായി രണ്ട് മാസം കൂടിയുള്ളു പിന്നെ ഉം ഉം ഒക്കെ റെഡി ആവട്ടെ പിന്നെ എന്താ പറയാ എന്താ ട്രാവലൊക്കെ ചെയ്യലുണ്ടോ ഓ ഫുഡൊക്കെ കഴിച്ചു ഫുണ്ടൊക്കെ കഴിച്ച ഇങ്ങനെക്കെടക്കേനു
ആഹ് ട്രാവല് ചെയ്യലുണ്ടോ ചോയ് ചാല് ഇപ്പോ ഹസ്ബൻഡിന്റെ കുറച്ച് ബിസുള്ള ടൈം ആണ് അപ്പൊ പിന്നെ ട്രാവലിങ്ങ് ഒക്കെ ഒന്ന് മാറ്റി വെച്ച്ക്ക്ണ്
ഓഹ് അല്ലാ ട്രാവല് പുറത്ത് പുറത്താണോ ഹസ്ബൻഡ്
അല്ലല്ല ഓര് ഇവട്ത്തന്നെ
എങ്ങനെ
ഇവിടെ തന്നെയാണ് നാട്ട
നാട്ടില നാട്ടിൽ തന്നെയാണല്ലേ അത് ശെരി ഉം ഉം ഇപ്പ ഇനി ഒന്നാമത് ഇങ്ങനെ കായോണ്ട് നടക്കൂല്ലല്ലേ പോക്ക് ആഹ് അത് ശരിയാ ബീച്ചിലൊക്കെ പോവല്ലേ
ബീച്ചില് പോകും എപ്പോഴേലൊക്കെ ഒരു നൈറ്റ് എടുത്താണ്ട് അങ്ങനെ അത്ര ഒഴിവില്ലെങ്കിലും ഇതാക്കലും ഇൻക്ക് ഒരു സമാധാനത്തിന് ബീച്ച് ആഹ് ബീച്ച് ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടം
അതെ അല്ലെ നൈറ്റ് പോണാലേ വേറൊരു
ന ആ നൈറ്റ് ആഹ അതാണ് രസം ഇനക്ക് അങ്ങനെ പിന്നെ ചിലപ്പോ ഓലെ ഫ്രണ്ട്സും ഓലെ പെണ്ണുൾരൊക്കെ ഉണ്ടാവും
ആ അതെ അതെ സൂപ്പർ ആയിരിക്കോ അല്ലേ ഉ ഉ ഉ അതെ അതെ, ഇപ്പ പോവാൻ പറ്റിയ ടൈമാ, ഉപ്പിലിട്ടതൊക്കെ കഴിക്കാനും ല്ലേ?
ആ ഇപ്പൊ ഇൻക്ക് ഈ മധുരം അങ്ങനെ വല്ലാതെ പറ്റൂല എൻക്കിപ്പോ പറ്റുന്ന സാൾട്ടി ആയിട്ടുള്ള ഫുഡുകളാണ് ഇപ്പ ഇഷ്ടം.
ഓ അയ്ശരി ഓരോരോ മൂടല്ലേ.
അതെ, മധുരം മധുര ഷ്ടാ പക്ഷെ ഇൻക്ക്കഴിക്കുമ്പോ ഒരു എന്താറയാ അങ്ങനെ മന്ദത തലവേദന എന്തൊക്കെയോ ഒരു ഇപ്പ തല ചുറ്റലും ഒക്കെ പോലൊക്കെ തോന്നും അതുപിന്നെ സാൾട്ട പ്പൊ വല്ലാതെ എന്താറയ സ്വീറ്റ്മ്മക്ക് വല്ലാതെങ്ങട്ട്, ഞാനത് കൊടുക്കണില്ല. അക്ഷെ സാൾട്ട് ആ എനിക്ക് ഇന്റെ ഇവിടെ വീട്ടിൽ ഇന്റെ വീട്ടില് ഏഴാൾക്കാരാ.
അതെല്ലേ ഐശരി ഇവിടെ കല്യാണം കഴിച്ച വീട്ടിലാ?
ആ താത്താന്റേം കാക്കാന്റേം കല്യാണം കഴിഞ്ഞ് ഓൾക്കൊക്കെ കുട്ടികളുണ്ട്.
അതേല്ലെ, മക്കളൊക്കെ സ്കൂളിൽ പോകുന്നവരായിരിക്കുംല്ലേ?
ആ ഓലൊക്കെ ഇസ്കൂൾ പോണ ആൾക്കാരാണ് വിടെ അങ്ങനെ വെല്ല്യ പേടിക്കാനൊന്നുമില്ല.
അതെല്ലേ?
ഉം അതെ അതെ ആ ഒരു ബ്രദറുണ്ട് ഓനിപ്പോ ഗൾഫിലാണ് പിന്നെ എ രണ്ട് ബ്രദറ് ഓ ഒരുത്തനിപ്പോ ഒന്നാം ക്ലാസ്സില്.
ആ ശരി.
വല്ല്യ ബ്രദറ് ഗൾഫിലാ.
അവനിസ്കൂളില് പോവലെങ്ങനെ?
വാനുണ്ട് വണ്ടിയുണ്ട്. ആ വണ്ടിയുണ്ടോ വണ്ടി വണ്ടി അടുത്തുതന്നെ സ്കൂൾ ആയിരിക് ക്കുല്ലേ ഓ ശരി ഫുഡൊക്കെ കൊണ്ടോവലാ?
അല്ല, ഗവൺമെന്റ് സ്കൂളല്ലേ.
ഉം ഗവൺമെന്റ് സ്കൂളിലാകുമ്പോ ഫുഡ് ഫ്രീ ആണല്ലോ അല്ലേ?
ഫുഡ് ഫ്രീ ആണ്. അപ്പ അവിടുന്ന് കിട്ടും. പിന്നെ എന്താ പ
ഗവർമെന്റിന്റെ സ്കൂളി?
നോൺ വെജ്, ആ ചെൽ, ബീഫ്. അങ്ങനത്തെയൊക്കെ കിട്ടും ഓക്കേ ഈ എടക്കുണ്ട് ഉണ്ടാവും ഇവർക്ക് സ്കൂളിൽ പറയുന്ന കേക്കാം
ഓ അയ്ശരി ഉം ഉം അയ്ശരി എന്നായ്ക്കോട്ടെ കെട്ടോ എന്നാ ശരിയേ. ഓക്കെ എന്നാ.